ആഹ് കേക്ക്ണ് ണ്ട്
ഉം ഉം ടെ പക്ഷണം കഴിച്ചോ
ആഹ് കഴിച്ചു നിങ്ങള് കഴിച്ചില്ലേ ഉം പിന്നെന്താ
എന്തോ
ഇന്നെന്താ കടി
ഇന്ന് ഏ ഇഡ്ലി ഉണ്ടാർന്നു ഇഡ്ലിയും ചമ്മന്തി കറിയും
ആഹ്
ആഹ പിന്നെ തെരക്കാന്നോ പണിയൊന്നും കഴിഞ്ഞില്ലാ
ഇന്ന്പ്പ വീട്ടിലാണ്
അ ഹ ഹ ഹാ
അ ഫ്രീയാണ്
അതെ ആഹ് ആഹ് പിന്നെ അവിടെ മഴയൊക്യെണ്ടൊ
ഇല്ല ഒന്ന് ഭൈ വെയിലാണ് ഇന്നലത്തെ പോലെ തന്നെ ഇവിടെ
അതെ ല്ലേ
ഉം അട എന്താ അവസ്ത
ഇവിടെയും മഴയില്ല രണ്ടൂസായിട്ട് വെയിലന്നെ
ആ
ഉം വെ മഴക്കോള് വരുന്നുണ്ട് പക്ഷെ മഴ പെയ്യുന്നൊന്നുല്ല്യ അങ്ങ് പോവാ നല്ല ചൂടണ്ട് നല്ല ചൂടുണ്ട് ഓണ്ട് ഉം ഉം ഉം
എല്ലാരും സ്കൂൾ പോയോ
പിള്ളേർ ആ അവര് രാവിലെ പോയി ഒമ്പര്യാകുമ്പത്തേന് അവര് പോയി
ആ
അയിന്റെ തെരക്കെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്ക്ന്നാ
പിന്നെന്താപ്പൊ ഉച്ചക്ക് ചോറൊക്കെ?
ഉച്ചക്ക് ചോറായി ചോറുണ്ട് പിന്നെ ചിക്കൻ കറി വെച്ചതുണ്ട്
ആ ചോറ് കുട്ടികള് മക്കള് ആക്കുലേ
ആ അവർക്ക് കൊണ്ടു പോണം രണ്ടാക്കും കൊണ്ടു പോണം അപ്പൊ അതുകൊണ്ട് പിന്നെ രാവിലെ ആ ക്കുവങ്ങ് ആക്കുന്നോണ്ട് അവർക്കാക്കുന്നോടെ എൽ നമ്മ
ആഹ്
ആഹ് പിന്നെല്ല രണ്ട് പ്രാശ്യം വെപ്പ് പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ ഇപ്പ്
ഉം ഇപ്പൊ ഗ്യാസൊക്കെ കിട്ടാൻ ഭയങ്കര ഡെയ് ല്ലെ അതല്ലേ
ആ അതെ അതെ അതെ അതെ
ട്ട്ണ്ടോ.
ഉണ്ട്ണ്ട് ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാ. നമുക്ക്. ആ അതെ പിന്നേ നാപ്പത്തഞ്ച് ദിവസം കഴ്യാണ്ടൊന്നും നംക്ക് കി ട്ടൂലല്ലോ
ഗ്യാസ് ന്നൊക്കാക്കി
ആ അങ്ങനെ പറയുന്നെ ഞാൻ കേട്ടു. നാലോ ഒ നാൽ കു റ്റിയെ കിട്ടുള്ളൂന്ന് ഒരു വർഷത്തേക്ക് നാല് കു
ആ വീട്ടിലെങ്ങനെ ഗ്യാസ് ചെലവൊക്കെ കൂ
ഞങക്ക് ഗ്യാസ് തേ ഉള്ളൂ ഗ്യാസും വിറകടുപ്പില്ല
ഉം അപ്പ തന്നെ അതന്നെ ഞാനും ഇത് കേട്ടപ്പ ചിന്തിക്കണം അതായത് വീട്ടിലാകെ ഗ്യാസ് വെക്കല് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം അല്ലേ
ഷോ
ആ സോളാറ്ണ്ട് വി ഇല്ലെ
കറന്റെ തന്നെ
ആ സോളാറണ്ടങ്ങ അടിപൊളിയാണ് എത്ര വ രണ്ടെണ്ണം വാങ്ങിക്കാണ്ട് കറൻ്റില് വെച്ചാലും കൊഴപ്പല്ല
ആ അതെ അതെ പക്ഷെ നമുക്ക് അതിലല്ലാതെ - ത്തോണ്ട് കറണ്ട തന്നെ എല്ലാം അതൊണ്ട് പിന്നെ അത് അത്യാവശ്യം ചോറൊക്കെ വെ ചോറ് കുടിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കാം അങ്ങനെയൊക്കെ കണ്ടടുപ് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കും
ആ റൈസ് കുക്ക് ഉണ്ടാവുംല്ലേ
റാ റൈസ് കുക്കർ ഉണ്ട് അതുകൊണ്ട് ചോറെല്ലാം- തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് കേറ്റി വെക്കും ഉം അല്ലാണ്ട് ഗ്യാസും നമുക്ക് കറണ്ട് അടുപ്പാലാണെൽ പിന്നേം നമുക്ക് ശരിയാവില്ല കറണ്ട് ബില്ലൊക്കെ
ഉം നല്ല കരണ്ടും ബില്ലാ
ഭയങ്കര ബില്ല് കൂടു - ഇല്ല ഞങ്ങക്കല്ലെങ്കിൽ ആ ആയിരത്തിനകത്ത് നിൽക്കുന്നതണേ ഇപ്രാവശ്യം ആയിരത്തി എണ്ണൂറ്റി ചില്ലാനം രൂപയായി അഹ്
ഓ
കർണ്ട് ചാർജ് കൂടുതലെ പ്രാവശ്യം പിന്നെ വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടേ ഫാനൊക്കെ അയിൻ്റൊക്കെ ആയിരിക്കും
പിന്നെ ഈ വേനൽകാലന്ന് പർഞ്‌കഴിഞ്ഞാ കറണ്ട് നോക്കണെങ്ക അധികം ഇണ്ടാവൂല്ല എടി ക കാരണം
അതന്നെ അതന്നെ അന്നേരൊക്കെ പവർ കട്ടിങ്ങ് വന്നോണ്ടിരിക്കല്ലോ എടക്കെടക്ക് ആഹ
ആ കുഞ്ഞാണ് ചെറുതാണ്. പിന്നെ സിസ്റ്ററ് ഒക്കെ ബ്രദറൊക്കെ ക്ലാസ് പോയി.
ആഹ ആഹ ആഹ ആഹ
അങ്ങനെ
പിന്നെ ഉച്ചക്കത്തെനൊക്കെ റെഡി ആയോ ഭക്ഷ്ണൊക്കെ
ആ ഭക്ഷണൊക്കെ റെഡിയായി.
എല്ലാരും എല്ലാ എല്ലാരുടെയും രാവിലെ പ ജോലിയെ ക്കെ അങ്ങ് തീരും പിള്ളേരൊക്കെ സ്കൂളിൽ പോന്നോണ്ട് ആ വെക്കേഷൻ ടൈമൊക്കെ ഇങ്ങനെ ഉച്ച ആയാലും അടുക്കളേന്ന്‌എറങ്ങലുണ്ടാവില്ല.
ഉച്ചക്കഴകമളെ അങ്ങണ്ട് അറിങ്ങലന്നെ ചിറ്റി കറങ്ങില്ല അതും കയ്യിലിട്ട് എല്ലടും ക്കഅതന്നെ അവസ്
അതെ അതെ അതെ എല്ലായിടത്തും അതെന്നെ അവസ്ഥ
ഉം മറ്റേ സ്കൂൾ പോണ്ടെ കൂട്ടാനും ഒക്കെ പെട്ടന്ന് പെട്ടന്ന് തീരും ആ ഒരു ജകപൊകാണ് ഒരു പത്ത്മണിവരെ
അതെ! അതെ! അതെ! അതെ! അതെ.
കൊറേണ്ടോ സ്കൂൾക്ക് പോവാനണ്ട്
ആ രണ്ടാളും രണ്ട് സൈഡിലാ അതോണ്ട് ഒരു പത്ത് മിനിറ്റ് പോ അഞ്ച് പത്ത് മിനിറ്റ് പോവാനുള്ളത്. ദൂരേ ഒള്ളൂ അപ്പറഇപ്പൊ രണ്ടാക്കും അത്രേം ദൂരംഉണ്ട് അപ്പൊ ഒരു പത്ത്പയ്നഞ്ച് മിനിറ്റ്ന് രണ്ടാളെയും കൊണ്ടവിടാനുള്ള ദൂരം ഉം
ഉം
പിന്നെ അവക്ക് പിന്നെ രാവിലെഅങ്ങ് ചെയ്യും പിന്നെ ഞാനിപ്പോ കൊറച്ചുസായിട്ട് ഇങ്ങനെ റസ്റ്റില ഒരുമാസായി ഞാനൊന്നു വീണ് ന്റെ ഡിസ്ക് ചെറുതായിട്ടൊന്നു ബൾജായി ഉണ്ടേ അപ്പൊ അതുകൊണ്ടിങ്ങനെ ബെഡ്റെസ്റ്റിൽ ഇങ്ങനെ പോവ എന്നാണ് അത്യാവിശം ബാക്കിയെല്ലാം ഹസ്ബന്റാ ചെയ്യണേ ഉം അവൾടെ കാര്യംഎല്ലാം നോക്കുന്നതും കൊണ്ടു
ഉം വണ്ടി സ്കൂൾ വണ്ടി വണ്ടാവില്ല കാരംലെ-
ഇല്ല വണ്ടില് വിടുന്നില്ല ഭയങ്കര വണ്ടി കൂലി തന്നെ എല്ലാം ഭയങ്കരയില്ലേ അതുകൊണ്ട് പിന്നെ നമ്മള് തന്നെ വണ്ടി ഉള്ളോണ്ട് നമ്മ എന്നെഅങ്ങ് കൊണ്ട് വിടും
എത്ര ഒരു മാസം തന്നെ നല്ല പൈസാണെ എഴുന്നൂറ് എണ്ണൂറ് രൂപണ്
ആഹ് അതന്നെ നല്ല പൈസ് ഇവിടെ നമുക്ക് അധികം ദൂരം ഈ പത്ത് അഞ്ച് മിനിറ്റ് പോലും ഇല്ലാതെ അറുനൂറ്റി അയിമ്പത് രൂപയാ അവര് ഈ പ്രാവശ്യത്തെ ഇത്കു പൈസ പറഞ്ഞെ മാസത്തിന്
ഏ അറുന്നൂറ്റിമ്പത് നൂറടക്കംണ്ട്
ആണേൽ നമ്മൾ വിചാരിച്ചു നമ്മള്ളനെങ്ങ് കൊ കൊണ്ടുവിടുന്നയാ നല്ലേ വെറുതെ എന്തിന് പൈസ കളയണ്ടല്ലോ പിന്നെ അവർടെ ഫീസും കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ അതിലും നല്ലത് നമ്മള് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഫീസ് ഫീസും കാര്യങ്ങളും അടക്കാൻ ആ പൈസ ആയല്ലോ എന്ന് ചിന്തിക്കും അങ്ങനെ തന്നെ ആയം തൊട്ടേ സ്കൂ വണ്ടി ണ്ടി കൊ നമ്മളന്നെ കൊണ്ടു വിടുവെ ചെയ്തേ വണ്ടി
എപ്പഴും ഉണ്ടാവ്ക്കാരല്ലേ വിട് വീട്ടില്
ആ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും ഹസ്ബന്റ് ഇല്ലെങ്കി പിന്നെ അടുത്ത് നമ്മള് അടുത്ത ആൾക്കാരെക്കെണ്ട് അവരിങ്ങനെ കൊണ്ടുവി ഇട്ട് തെരും ഹെൽപൊക്കെ ചെയ്യും
ആഹ് അത്കൊണ്ട് കൊയപ്പല്ലാല്ലോ
അല്ലെങ്കി പിന്നെ ബദ്ധിമു ട്ടാണ് ഉം
നടന്ന് പോവാനും പറ്റൂല നടന്ന് പോവാൻ നടന്ന് പോവാനും കൊറേ ഉണ്ടാവ്ക്കാരല്ലേ
നടന്ന് പോവാൻ കൊറച്ച് ദൂരവാ. പക്ഷേ വണ്ടിക്കാണെങ്കി വണ്ടിഉള്ളോണ്ട് പിന്നെ വണ്ടി ക്കായോണ്ട് കോഴപ്പില്ല. പിന്ന അങ്ങനെ നടന്നൊന്നും കൊണ്ട് വിട്ടിട്ടില്ല അവടെ ചെറുതല്ലേ. അപ്പ അതുകൊണ്ട് പിന്നെ വൺ കൊണ്ട് വിട്ടിട്ടില്ല അങ്ങനെ വണ്ടിക്ക് തന്നെ കൊണ്ട് വിടുന്നേ. ഉം പിന്നെ അങ്ങോട്ട് കാലാവസ്ഥക്കെ എങ്ങനെ. തണുപ്പുള്ള സ്ഥലാണോ അങ്ങോട്ടൊക്കെ.
ഭയങ്കര രണ്ടു ദിവസം മഴയില്ലാതായപ്പോ തന്നെ ഭയങ്കര ഫസ്റ്റത്തെ ആ ചൂടാണ്ടൊ വന്നിക്ക്ണ.
ആഹ് ഹ ഹ ഹ ആ ആ ആ അങ്ങോട്ടൊക്കെ എനിക്ക് തോന്നേ മറ്റേ ഇതൊക്കെ വരുന്നുണ്ട്. തോന അസുഖങ്ങള് മറ്റേ നിപ്പേന്റെ പ്രശ്നെല്ലാം ഉണ്ടന്ന്തോന്നല്ലേ. അവിടെ കൊറേ ആ സ്കൂളൊക്കെ അവധിയ തോന്നല്ലേ.
ആ അവധി ഇണ്ട്
നൂസിലിങ്ങനെ കാണാ
ആ.
ആ ഭയങ്കര നല്ലതാ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ആയിരിക്കോ അങ്ങനെ നിയമ നിർബന്ധം ഉണ്ടോ അങ്ങനെ പോകാ
വന്നിട്ടില്ല.
ആ അതെ അല്ലെ.
ആഹ ഒന്ന് രണ്ട്. ദിവസം മൂന്ന് ദിവസൊറ്റെ മായെ. കാരണം അവളക്കെ ലീവായെ.
ആ ആ ആ. പിന്നെ എനിക്കൊന്ന് ഹോ പോകുമ്പ ഭയങ്കര ഇതായിരിക്കും അല്ലെ.
ആ അപ്പപോണം മാസ്ക് ഒക്കെ വെച്ച്.
പക്ഷെ എന്താ അങ്ങനെ ഇങ്ങനെ വരുന്ന അവിടെങ്ങനെ. പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്പ്രെഡ് ആകുന്നരോ അം
ആ ഹായ് നിക്കറിയില്ല.
ആൾക്കാര് വരുന്നതിന്റെ ആണോ.
ആഹ
ആ പക്ഷെ പെട്ടെന്ന് ഇപ്പ അങ്ങനെ പെട്ടെന്ന് അസ് സങ്ങള ല്ലേ എന്താ ഒരു വല്ലാത്തൊരു ഇങ്ങത്തെ പകർച്ച പകർച്ചവ്യാധിക്കെ വരുമ്പോ ആഹ അത് തന്നെ
സ്കൂൾ എന്ധെക്കേ ഇതൊക്കെ മുടങ്ങോന്നാണ് ഇല്ലാണ്ടാവോ
അതെ അതെ അതെ അതെ അതെ നമുക്കത് കേൾക്കുമ്പോ ഒരു പേടിയല്ലേ പകരുന്ന അസുഖങ്ങളൊക്കെ വരുമ്പോയ് നമുക്കൊരു ടെൻഷന ആ നമ്മ പിള്ളാരും സ്കൂളിലൊക്കെ പോകുമ്പത്തേ നമുക്ക് വല്ലാത്ത ടെൻഷൻ എയിൽകുടെ എങ്ങനെയാ വരുന്ന അറിയില്ലല്ലോ
ആആ
ആഅതെ അതെ കോവിഡിന്റെ ഒരു കാലം പോലെ തന്നെ കോവിഡും ഇങ്ങനെ തന്നെ ഇല്ലായിന്നോ
ആഹ കോവിഡ് അള്ളാ കോവിഡ് നിപ്പ ഒക്കെ കഴിഞ്ഞള്ളല്ലോ
അതെ അതെ അതെ എല്ലാ പേടി സ്വപ്നം പോലെ കഴിഞ്ഞു പോയല്ല ഇന്നലെ കഴിഞ്ഞു പോയ പോലെ
പ്രളയം
അതെ അതെവല്ലാത്തൊരു കാല സമയ സാഹചര്യംയിരുന്നു അതൊക്കെ
ആരെകാണാനും പറ്റൂല മിണ്ടാനും പറ്റൂല പുറത്തറങ്ങാൻ പറ്റൂലാത്തൊരു അവസ്ഥ ഉം ഇനി ഇങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്കരു ടെൻഷൻ അതുപോലൊക്കെ ആ കഴിയുമ്പോൽ
ഉം നിങ്ങളെ
ചെറുപ്പത്തിൽന്ന് പറഞ്ഞാല് വേറെ ഇതല്ലരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പം തന്നെ ഓടി നടക്കും നമ്മുടെ മക്കടെ കാലം വന്നപ്പോത്തേ അവരുടെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയായി ഇങ്ങനെ പകർച്ചവ്യാധികളൊക്കെ വരുമ്പയ് ഹലോ കേക്കുന്നില്ലേ
ആഹ എന്താ ഇതായിന്നു
റേഞ്ചിന്റെ കൊറവുണ്ടെന്ന് തോന്നുന്നു
ആ
ഉം അങ്ങനെ എനിക്ക് കാര്യങ്ങള് അങ്ങോട്ട് പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടോ അങ്ങനെ റബ്ബറ ഒക്കെയണോ അങ്ങോട്ടൊക്കെ
അല്ല റബ്രറൊന്നുംല്ല ആ പിന്നെ കൊറച് പോയി കഴിഞ്ഞാ അങ്ങനെ ഒരു റബ്ബർ ഉണ്ട്
അതെല്ലേ
ആഹ്
ഉം ഉം ഉം ഉം ഉം ഓ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ